ഹായ്
ഓ സുഖായിട്ട് പോണു അവിടെ എന്തൊക്കെയാ കഴിച്ചീല കഴിക്കാന ആാവുന്നേ ഉള്ളു
നല്ല മഴ ഉണ്ടല്ലോ അവിടന്ന് മഴ ഉണ്ടോ
ഓ ഇവിടെ നല്ല മഴയല്
ഉ ഇടും മഴയും നല്ല ആഹ ഞാനിതൊന്നുറഞ്ഞിട്ടില്ല ഞാൻ മോൻ ഉറക്കാൻ കിടന്നപ്പ മോന്റെ കൂടെ അങ്ങട്കിടന്ന് നന്നായിട്ട് ഉറങ്ങീിക്കണ് നീചേ പറത്തക്ക ബ്ര ങ്ങോട്ട് ഫുള്ള് വെള്ളണ്ട് അതപോലെ മുറ്റത്തെക്കെണ്ട്തെങ്ങിന്റെ പട്ട ട്ടൊക്കെ ചാടികിടക്കണ് അപ്പ അപ്പൊ അടുത്ത വീട്ടിലഎന്ന അവളോട് ചോദിച്ചപ്പോ പറഞ്ഞത് നല്ല മഴ പെയ്തു പറുഞ്ഞു
ആ അത്യാവശ്യം നല്ല പറ്റില്ലാത്ത മഴ പെയതിുണ്ട്
ഇടിമിന്നലേക്കു ന്നതൊണ്ട് ഒരുപാട് നല്ല ക്കണ്ട് ഞങ്ങള ഏരിയയിലൊക്കെ നാല് കുട്ടികളും മരിച്ചിരിക്കണ് ്
അയ്യോ അപ്പൊ അത്രയും ശക്തിയായിട്ടുള്ളതാണ്
പോയിന്റ് കാണാൻ പോയത് അത്ര ആറ് കുട്ട്യള് പിന്നെ അങ്ങനെ അത് കുന്നിന്റെ മുകള് അവിടെ ുമ്പോ അങ്ങെ കുന്നുംപുറത്തൊന്നും കേയറി നിിക്കക്കരുത് നമ്മളോട് പറയാല ഇടിമിന്നല് കേട്ടപ്പ സാധാരണ മരത്തിന്റെ മുകളില് അപ്പൊ കുട്ടികളള് അപ്പൊ അത് പ്രതീിച്ചിട്ടുണ്ടാവല്ലോ ഒക്കെ പതിനെട്ട് പത്തൊമ്പത്യസായ കുട്ടികളാ
ആഹ ശരിയാ ആൺകുട്ടികളും
ആൺകുട്ടികൾ ആണ് ഫ്രണ്ട്സ് ഒത്തങ്ങാണ്ട അങ്ങനെ
പോയതായിരിക്കും പെട്ടന്ന് ഇടി വെട്ടുന്നത അവര് ചിന്തിച്ചിട്ടുംണ്ടാവൂല ആഹ പെട്ടന്ന് ഒരു മൂടി കെട്ടി അങ്ങ് പെയ്യാൻ തുടങ്ങിയല്ലേ
രണ്ടു കുട്ടികളെ ഹോസ്പിറ്റലിലാണ് മൂന്ന് കുട്ടികളെ നാല് കുട്ടികളെ മരിക്കയും ചെയ്തു ന്നിപ്പ പറയണേ
അയ്യോ ആരും പുറത്തേക്ക് ഇറങ്ങാത്താനല്ലത് മഴെയ്യുമ്പോ ഇവിടെ പോസ്റ്റ് വീണു പോസ്റ്റ് വീണിട്ട് ലൈൻകമ്പിയൊക്കെ പൊട്ടി ട്ടീട്ട് വെള്ളത്തിലേക്ക് വീണടക്കും ല്ലാരുന്നു
ഓ കറണ്ട് ഇല്ലാത്തത് ഭാഗ്യം അല്ലെങ്കിൽ ഷോക്കടിക്കാൻ
ണ്ടില്ല പിന്നെ വേഗം ആളെ കൊണ്ടുവന്ന് നന്ന നാക്കിച്ചു അല്ലാണ്ടയന് അപ്പൊ ആ വഴിക്ക് വരുന്നോര് ഒറ്റക്കാവുമ്പോ എന്തെക്കിലൊക്കെ പറ്റിപ്പോവുലേ ആ ഒന്നും പറയാൻ പറ്റൂല പിന്നെ ഇവടെഅടുത്തന്നെയല്ലേ ത്രിഷൻമാരുള്ള പ്ലമ്പേഴ്സൊക്കെ ഇള്ളതു കൊണ്ട്
മേം വ്ള്ച്
പോയി നന്നാക്കി ആ ഒരു വെ നന്നാക്കി പി ന്നെ ഇലക്ട്രിസിറ്റി ഓഫീസില് വിളിച്ചു ഓർ വെറാർഞ്ഞു
ആഹ് വേഗം ഓരെ വിളിച്ചിട്ടൊന്ന് ഓഫാക്കിടാനാ പറയേണ്ടത് ആ ദ്യം യ്യാ നമുക് എന്തെച്ചാ പെട്ടെന്ന് ഒരു കരണ്ട് വിട്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്ന
അതാണ് പേടിയോണ് മക്കളായാലും ഒക്കെ ആ വഴിക്ക് പോണോരാ ഇവിടെ ഒക്കെ പിന്നൊരു വയലുള്ള പ്രദേശ് ടാ ഫുള്ള് വയലും വെ െ. ള്ളാം ആ വേഗം വെള്ളംനിറയും വേഗം ഇതുവരെ വീട്ടി കയറി യില്ല അയേ തീരെ അല്ല വെള്ള ഇഷ്ടം പോലെഒ ണ്ട്.
ഞങ്ങക്കും മൂആ വെള്ളം എന്നാലും പിന്നെ അ ബോക് കൊറ് ന്നാലും നമുക്ക് പേടിയാണ്
ആഹ് ഇവ് ഇവിടെ കെൻറ്റില് അഞ്ച് നാലഞ്ച് വീട്ടുകാര് എട്
ഔ. ഇപ്പോ ഇന്റെ വീട്ടിലൊക്കെ ഇന്റെ വീട്ടിലൊന്നും തീരെ ഇല്ലാത്തത് ട്ടോ നമുക്ക് അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്ക് പോലും നറയൂല. അതന്നെ നറയണെങ്കിൽ രാവിലെ പകുതി രാത്രി പകുതി അങ്ങനെ വെള്ള അങ്ങനെ കെൻറ്റിൽ ഇങ്ങനെ നോക്കി നിക്കാ ഏന്തിഏന്തി വര്ണീനന്സരിച്ച് നമ്മൾ ടാങ്കിൽക്ക്ങ്ങനെ അടിച്ചെടുക്കാ. അത്രയ്ക്കും ബുദ്ധിമുട്ടാ ഇന്റെ വീട്ടിലൊക്കെ
ആ ആ ആ ഒക്കെ വല്ലാത്തൊരു കഷ്
ആ പിന്നെ ആ ഭാഗത്തൊന്നും ലയിൻ വെള്ളോ അങ്ങനെ ഇത് അവിടെ അതൊന്നും ഇല്ലേ
ഇനിക്ക് ഭയങ്കര ബുദ്ധിമു തന്നെയ ഞങ്ങള് പിന്നെ വെള്ള ഒള്ളെ പ്രദേശം എന്നെകൊണ്ടുവന്നതും വെള്ള ഒള്ളോടുത്ത എന്റെ വീടും വെള്ളള്ളോടത്താണ് അതുകൊണ്ട് സമാധാനം ഇല്ല ഇല്ല അതുവരെ ഉണ്ടായിട്ടില്ല എന്റെ വീട്ടിലും ഇല്ല എവിടേയും ഇല്ല പിന്നെ വീടിന്റെ അടുത്തുള്ള സ്ഥങ്ങളൊക്കെ വെള്ളം കേറിനു വേഗം വെള്ളം കേറീന്ന് കണ്ടാല് വേഗം ആൾക്കാര് വേഗം താമസമാ റ്റും സാധനങ്ങളൊക്കെ മേലേ എടുത്ത് വെച്ചിട്ട് ഒരു റൂമൊക്കെ പൂട്ടി ക്കെ സെ റ്റ ആക്കി വെക്കും പിന്നെ പേടിക്കാല്ലെ ചിലപ്പോ പെട്ടെന്ന് രാവിലെ ഒക്കെ ആകുമ്പെ മഴ വെള്ളം
ആ പേടിയാണേ ഇപ്പൊ എന്റെ എളയച്ചിന്റെ വീട്ണ്ട് എളയച്ചിന്റെ വീട് പാടത്തിന്റെ വക്കത്താ ആണ് പോയിരിക്കാൻ നല്ല സുഖാണ്
ആ അത്ണ്ട് ആ പിന്നെ പേടി എന്താച്ചാല് എഴജന്തുക്കളൊ ഒക്കെ വരുന്നതാ
പാമ്പ് ഉണ്ടായിരുന്നോ
ആ എ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം പാമ്പും ചേരയും എന്തൊക്കോ വേഷ ഉള്ളതോ
ഓ ഇപ്രാവശ്യം കൊറേ പാമ്പിന്റെ ഫോണ് തെറക്കാൻ തന്നെ പേടി
ആ ആ സത്യ ആ എല്ലായിടത്തും പാമ്പാ കൊറേ ഫോൺ ലൊക്കെ ലെങ്ങനെ കണ്ഉണ്ടല്ലോ
നമുക്കും സംശയമാ ബാത് റൂംക്ക് കേറിയാലും വേറെ എവിടേലും ഇറങ്ങിയാലും ഒക്കെ നോക്കി നോക്കി നോക്കി നോക്കി നടക്കും ഇപ്പോ മാങ്ങാ സീസ്- ഇതിനല്ലേ മക്കളരു മാങ്ങ പെർക്കിയായിരുന്നു ചെറിയ പറ വേണ്ട പേടിയാണ് കൊത്തിയത് നമ്മളൊക്കെ ചെറുപ്പത്തില് മാങ്ങയൊക്കെ ചാടികിക്കണ പകുതി കൊത്തിട്ടുണ്ടാവുന്ന അതുപോലെ ആ അപ്രവാഹം കടിച്ച് കഴിച്ചിരുന്നു
ആ ഇപ്പ അതൊന്നും പറ്റൂലല്ലോ നിപ്പിം കൊറോണൊക്കെ ഉള്ളല്ലേ ഇപ്പൊ മക്കക്ക് മാങ്ങ കൊടുക്കാൻ ന്നെ പേടിയാ മരത്ത്ന്ന് പറച്ച് അങ്ങനെ തന്നെ കൊട് ക്കും അല്ലാണ്ടെ പേടിയാ ന്റെ മുറ്റത്ത് തന്നെ രണ്ടു മാവും എല്ലോടി പ്ലാവക്കെ ഇണ്ട് അപ്പൊ ഇഷ്ടംപോലങ്ങനെ തൊഴിഞ്ഞടുക്ക. അപ്പ പേടിയാ ഈറ്റിങ്ങൾ എടുത്ത് കഴിക്
ഉം ആ ആ നല്ലോണത് അപ്പ പെട്ടെന്ന് ഇവര് അത് നല്ലോണം ആവല് രാത് ത്രി നേരം വെള്ക്ക്മ്പേക്കിന് എന്ത്മാതിരിയാടാ? നമ്ക്ക് ആ നമ്മള റംമ്പൂട്ടാന് ഇപ്രാവശ്യം അത്യാവശ്യം നല്ലോണം കായ്ച്ചിക്ക്ണ്. അത് ആ ഇന്ന് കണ്ട കുടിച്ചതൊന്നും നാളെ കാണൂല
ആ അത്ണ്ട് ഒക്കെവര് കഴിക്കും
ഇനി വല ഇട്ട് നോക്കണം എന്ന എന്താണ് അവസ്
ആ അവിടെ വേറെന്തൊക്കെയാള്ളെ?
റംബൂട്ടാനിണ്ട് ചിക്കു ഉണ്ട് അത്പോലത്തന്നെ ആപ്പിൾ ചാമ്പക്ക ഇല്ലേ? അതിണ്ട് ആ പിന്നെ പേരയ്ക്കണ്ട് പ്ലാവ്ണ്ട് ചെ മൂച്ചി ഇതൊക്കെ ബഡ്ഡ് തയ്യാള്ച്ചതാ
ആ ആ ഇണ്ടായിക്കോളുവല്ലൊ നല്ല മണ്ണൽ
ആഹ്
ആ കൃഷിണ്ടോ എന്തേലും?
കൃഷീച്ചാ പച്ചമൊളക്, ഞാൻ അത്യാവശ്യെല്ലണ്ടേര്ന്നു. ഞങ്ങള് ഹസ്ബന്റട്ത്തൊന്ന് പോയി. ഞാൻ നാട്ടിലിണ്ടായിര്ന്നില്ല ഒരു മൂന്നാല് മാസം പെരും വെയിലു അല്ലേ. അപ്പൊ ഒക്കെ നശിപ്പിച് പോയി ഞ എല്ലത്യാവശ്യം ഒക്കെ ഞാന് വീട്ട്ത്തെ ആവശ്യത്തിന് ഞാൻ പൊറത്ത്ന്ന്ങ്ങനെ വാങ്ങിക് ക്കല് ഇണ്ടായിര്ന്നില്ല നമ്മളെ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെക്കെ ഐറ്റംസ് വാങ്ങിക്കാന് ആ, ചീര നമ്മള് പിന്നെ അട്ക്കളന്നെറങ്ങ്ന്ന ഭാഗത്തന്നെ ചീര ഇണ്ട് അത്പോലത്തന്നെ മുരിങ്ങ ഇണ്ട് തക്കാളി ഇൺ ണ്ടായിരുന്നു വെൺ ണ്ടക്ക ഇണ്ടാര്ന്നു. പയറ് പീച്ചക്ക ഇല്ലേ? ആ പീച്ചക്ക ഇണ്ടാര് ചെരങ്ങ ഇണ്ടായ്രുന്നു അത്യാവശ്യം എല്ലാതും ഇണ്ടായ്രുന്നു. കൈപ്പക്ക ഇണ്ടായില്ല. പിന്നെ കോവയ്ക്കണ്ട് വള്ളിണ്ടായിട്ട്ണ്ട്. അപ്പൊ ഇന്ന് ഞാനതിന് ഒരു വല വാങ്ങിച്ച്ങ്ങാണ്ട് പന്തലിട്ട് കൊടുത്തു.
ആഹ് അത് നല്ലതാ
ആ ഉം പച്ചമൊളകിപ്പ സീസണാ തോന്നുന്നേ. ഇന്റെതും തന്നെ, ഞാൻ കൊറേ മുന്നേ, ആ കാന്താരിമൊളകും ണ്ട്. പ്പ കൊറേ മുന്നേ ന ട്ടതേര്ന്നു ഇപ്പളാണ് നന്നായിട്ട് കായ്ച് ചോണ്ടിരിക്ണത് പച്ചമൊളക് ഇനി ഞാൻ ഉം മോളും മാ അത്ര പിന്നെ മോന് മാത്രള്ളൂ വീട്ടില് അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാണ്ട് ആവശ്യം ഇല്ലേനു
ആ ശെരിയാ
ശ്മീരി ചില്ലി വാങ്ങിച്ച്ങ്ങാണ്ട് ഞാൻ നമ്മള് പൊടിക്കാൻ വേണ്ടി അത് ച ന്നാ കഴ്കിയിട്ട് ഞാന് അതിന്റെ വെള്ളം ഒഴ്ച്ചീന്ന് അതിന്റെങ്ങട് പ അതാണ് ഇതാകുമ്പോ നൽ അധികം എരിവില്ല ആ
അങ്ങനെ പിന്നെന്നെന്തേണ്ടാക്കി ഭഷണം
ഇന്നെന്താ ഉച്ചക്ക് നെയ്ച്ചോറും കൂന്തൾ റോസ്റ്റുണ്ടാ ക്കി
ടീച്ചറ്
ടല്ലതാണത് അപ്പൊഞ്ഞ് ഉം വൈന്നാര്ത്ത്നെന്തെങ്കിലും ആ ആ അങ്ങ സുഖാണ് ജസ് പൊർത്തെ തൊലി ഇങ്ങട് ഒന്ന്ങ്ങനെ എളക്കി കൊട്ത്താ മതി അത്ങ്ങനെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കൊഴപ്പല്ല അത് അതിന്റെ ഉള്ളിലാണ് ഉണ്ടാവാ മഷി അത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്യുമ്പ തന്നെ ആ വെള്ളത്തിന്റെ കളറ് നോക്കിയാ മതി തെളിഞ്ഞു വന്ന് കഴിഞ്ഞാ കൊഴപ്പല്ല കട്ട്യ്താ മതി
ആ ആ
കുക്കിംഗ് അത് അറിയണം നമുക്ക് നോർമലായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാ അത് റബ്ബർ പോലെ കെടക്കും നമ്മള് പ്രഷർ കുക്ക് ചെയ്യണം പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒരു അഞ്ച് വീസിൽ വരുന്നവരെ വേവിച്ചിട്ട് പിന്നെ നമ്മള് ഉള്ളീം തക്കാളി വാട്ടി ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാലെ ടേസ്റ്റ് അപ്പൊ വേവുള്ളൂ നമ്മള് സാധാരണ രീതിയില് വേവി കഴിഞ്ഞാല് അത്ങ്ങോട്ടൊരു റബ്ബർ പോലെ കിടക്കയ്ക്കാരം.
ആഹ് ആഹ് ഇവിടെ ഞങ്ങള് അങ്ങനെ കുക്കറിൽ ഇട്ടിട്ട് വെ ചില്ല ഇതുവരെ വെള്ളം ഒഴി അല്ലാടന്നെ വേവിച്ച ട്ട് മസാല കെട്ട് വെ ചോക്കിയാ എപ്പഴിങ്കിലോക്കെ വാങ്ങൊള്ളൂ
പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് കൂടുതൽ സ്നാക്സ് ഉണ്ടാക്കൊല്ലോ
ആ
ആ അത് ഇഷ്ടം പക്ഷെ എല്ലാം കിട്ട അ വേറെ ടേസ്റ്റിനന്ന് നമ്മൾ ഉണ്ടാക്കി ഓലെ മസാലയില് പകുതിയാന്നും ഉണ്ടാവൂല നമ്മള് മസാലാക്കക്കുകയാണെങ്കി അയ്ലാറേ
ആ അത്ണ്ടാവും ഓരൽ കൊറച്ച ഉണ്ടാവുള്ളൂ സാധനങ്ങള്
വിചാരിച്ചിട്ട് വാങ്ങിയത പക്ഷെ ഇത് പറ്റി ചെറുതായിരുന്നു അപ്പൊ നറക്കാനുള്ള ഒരു ഗ്യാപ്പില്ല
ആ അപ്പൊ പിന്നെ റോസ്
ആ റോസ്റ്റാക്കി പൊരിക്കൂല്ല പൊരിക്കറെ ഇഷ്ട ഓൾക്ക് നെയ്യ്ച്ചോറ്ക്കാവുമ്പോ നമുക്കോര് ഇത്തിരി ഗ്രേവിയും കൂടെ വേണ്ടേ അപ്പൊ അങ്ങനെ ഇതാക്കി
ചിക്കൻ കറി വെക്കല്ലേ
ഞാൻ ചിക്കൻ കറി വെക്കും എല്ലാം വെക്കും ഫുഡ് ഐറ്റംസ് എല്ലാം ണ്ടാക്കും
അങ്ങനെ
മ് എന്താ അവിടെ സ്പെഷൽന്ന് അവിടെ എന്താ സ്പെഷ്യല്
ഇവിടെന്ന് മത്തി പൊരിച്ചതും പിന്നെ മുരിങ്ങേന്റെലയും ചക്ക ക്ക കുരൂടെ ഇള കറിണ്ട് പിന്നെ മ് ക്യാബേജ് തോരനോണ്ട്
ആ ആ നിങ്ങള് മുരിങ്ങക്ക താളിക്കുവോ
മുരിങ്ങേന്റെല ചിലപ്പോ ചേ കോഴിമുട്ട ഇട്ടിട്ട്
ചിക്കും ആ ചിക്കല്ലേ ഉപ്പേരി ഒക്കല്ലേ അത് ഉപ്പേരിയല്ലേ ഉപ്പേരി അ ഞാൻ താളി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മുരിങ്ങക്കറി വെക്കലുണ്ടോ
അത് ഇതുവരെ വെച്ചില്ല
ഞങ്ങളുടെ ഭാഗത്ത് ഏറ്റവും ഫേവറേറ്റായിട്ട് എല്ലാരും ഫേവറേറ്റായിട്ടുള്ള സാധനം
അത് അത് ഇതുവരെ ഞങ്ങ ഉണ്ടാക്കി ക്കില്ലാ എപ്പെഴെങ്കിലും ഒക്കെ ഒന്ന് ഇണ്ടാക്കി നോക്കണം വിചാരി
ആ ആ ഞങ്ങൾ നെച്ചാൽ ചെറുള്ളി മൂപ്പിച്ചിട്ട് അത്ക്ക് കഞ്ഞിവെള്ളോം പച്ചമുളകും ഇടും ഇന്നട്ട് ഉപ്പും ഇട്ടിട്ട് പിന്നെ അത് തെളക്കുമ്പോ ന നമ്മൾ ഇത് ഇടും
ആ പിന്നെ ചോരങ്ങ താളിക്കലില്ലേ
ക്കും തക്കാളി താളിക്കും പിന്നെ പപ്പടം തളി ക്കും പിന്നെ മുരിങ്ങ ഇല ചീര പിന്നെ മത്തന്റെഎല
മത്തെന്റെ എല ആ മത്തെന്റെ എല അവിടെ തേങ്ങിയിം പച്ചമൊളകും ഒത്ക്കി
ആ ഇനക്ക് ഇഷ്ടാണ് അങ്ങനെ വെക്ക് കൊറചൊക്കെ പച്ച വെളിച്ചെണ്ണി കൂടി ഒഴിച്ചാൽ അഹ് കാന്താരിയാവണം അയ്ക്ക് ന്നാ നല്ല ടെസ്റ്റാ
അപ്പം ശരിയിലെ ഇന്നാൽ
ആ ന്നാ ഓക്കെ ഞാൻ വിളിക്കാട്ടോ